ഹലോ കേക്കാവോ?
ആഹ് കേക്കാം പറഞ്ഞോളൂ
എന്തൊക്കെണ്ട് വിശേഷം?
ആഹ് സുഖമാണ് താങ്കൾക്ക് സുഖമാണോ?
ആഹ് സുഖം മഴയൊക്കെ ഉണ്ടോ?
ആഹ് മഴയൊക്കെ ഒണ്ട് ഇപ്പൊ മഴയുടെ സീസണാണല്ലോ?
ആഹ് ഇപ്പ മഴയുടെ സിസണാ ഉം ഇപ്പ പിന്നെ പെയ്തില്ലേ മഴ പെയ്തില്ലേ?
ഇന്ന് ചെറ്തായിട്ട് ചാറിയതേ ഒള്ളൂ
ആണല്ലേ ഇന്നിവിടെ ഉച്ചക്കൊക്കെ ഭയങ്കര മഴയായിരുന്നു ഭയങ്കര മഴ കാറ്റും പിന്നെ ആഹ് കേക്ക്‌ന്നുണ്ട് പറഞ്ഞോളൂ
ആഹ് പറഞ്ഞായിരുന്നു പറഞ്ഞോളൂ
ആഹ് പിന്നെ വേറെ എന്തുവാ
ആഹ് പർഞ്ഞോ ഹലോ
ആഹ് ഇപ്പത്തെ കാലാവസ്ഥയൊക്കെ ഭയങ്കര മോശോ
ആഹ് തീർച്ചയായും
എന്ത് മക്കക്കൊന്നും സ്കൂളിൽ പോവാ നൊക്കുന്നില്ല
തീർച്ചയായും ഇപ്പഴത്തെ കാലാവസ്ഥയോക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ?
ആന്ന് ആന്ന്
മഴ കാരണം പോറത്തോട്ട് എറങ്ങാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയി മാറിയിരിക്കുവാണ്
ആന്ന് ജോലിക്ക് പോവാൻ ഒക്കത്തില്ല എല്ലാം ഭയങ്കരമായ ബുദ്ധിമുട്ടുകളാ
തീർച്ചയായും കാല കാലാവസ്ഥ മഴയാണെങ്കി പിന്നെ പോറത്തോട്ട് എറങ്ങാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് വെയിലൊക്കെ ഉണ്ടെങ്കിൽ പിന്നേം കുഴപ്പല്ല
ആതാ ഇപ്പൊ ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ വെയില് അടിക്കുന്നെ ഉച്ചക്കൊക്കെ എന്തോരു മഴയായിരുന്ന്
കാലാവസ്ഥയുടെ കാര്യം പറഞ്ഞാ പിന്നെ തുണി തുണി എന്തുവാ തുണി ഉണങ്ങത്തേ ഇല്ല തുണി ഒണക്കാൻ ഭയങ്കര പാടാണ്
ആന്നാ തുണി ഒണക്കാനാണ് പാട് ഭയങ്കരമായ പിന്നെ നമുക്കൊന്നും അങ്ങൻത്തെ ബുദ്ധിമുട്ടില്ല രണ്ട് മൂന്ന് ദിവസായാലും ഒണെങ്ങി കിട്ടും
തീർച്ചയായും വെള്ളം നിക്കുന്ന സ്ഥലമൊക്കെ ആണെങ്കി പറയേ വേണ്ട
ആഹ് അതി ഇപ്പ എന്ത അ ദൂരോട്ടൊെ ഇവിടെയന്ന് നു മുക്ക്ങ്ങെയാണ് പ്രക്ഷണ ദൂരോട്ട്സ്ഥലത്തൊക്കെയാണ് വെള്ള പൊകം. പൊക്കം കാര്യങ്ങളൊക്കെ ആയി ഓരോരുത്തർ ബുദ്ധിമുട്ടുന്നത
തീർച്ചയായും കൃഷിയൊക്കെയാണ് കൂടുതലും ബാധിക്കുന്നത് ഈ കാലാവസ്ഥ. വ്യതിയാനം
കൃഷിയെല്ലാം നശിച്ചു തുടങ്ങി. സാധനങ്ങൾക്കൊക്കെ വെലയായി.
തീർച്ചയായും. ഈ കാലാവസ്ഥ വ്യതിയാനം കൊണ്ടാണ് കൂടുതലും സാമ്പത്തിക പ്രതിസന്ധി കേരളത്തി ത്തിന് വരുന്നത് തന്നെ ആകപ്പാട് കൃഷി ചെയുന്ന കർഷകർ. കരാണെങ്കിലും എങ്ങനെയെങ്കിലും ജോലിയെല്ലാം ചെയ്ത ഒരുവിധം ആ പാകം എത്തുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ കാലാവസ്ഥ വ്യതിയാനങ്ങളും എല്ലാം വന്ന്. സാധനങ്ങൾ നശിച്ചു പോകുകയും അവർക്ക് പിന്നെ തിരിച്ചടിയാകുകയും സാമ്പത്തിക ബാധ്യത നമ്മുടെ പല കർഷകരും നേരി ടുന്നു അതിനെ കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്
ആഹ അങ്ങനെയൊക്കെ തന്നെ നമ്മളെവിടെയൊക്കെ പറയുന്നനക്കൊക്കെ നോക്കി കഴിഞ്ഞാ കൂടുതലും. എന്റെ അറിവിൽ ഞാൻ ന കിട്ട് പെടാപ്പാട് പെടുന്ന എ വെച്ച് കഴിഞ്ഞാൽ വയനാട് വയനാട്ട ആ ഭാഗത്തൊക്കെയാണ്.
തീർച്ചയായും ഈ കാലാവസ്ഥ കാലാവസ്ഥയെ കുറിച്ച് നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ
കാലാവസ്ഥാ വ്യതിയാനം അനുസരിച്ച് മനുഷ്യന് തന്നെ പല ബുദ്ധിമുട്ടുകളും ഇന്ന് നേരിടേണ്ടി വരും
ഇപ്പോയൊന്നും നോക്കുമ്പേ ഈ ന്യൂസിലൊക്കെ കാണുന്ന വയനാട്ടിലൊക്കെ സാധന ച്ചു മഴ കാരണൊന്നും എല്ലാം നട്ട കൃഷികളെല്ലാം നഷ്ടപ്പെട്ടു. എപ്പോഴും ഓരോ ന്യൂസ് കാണാം
തീർച്ചയായും. ഇപ്പൊ എന്തുവാ സാധനങ്ങൾ മാത്രമല്ല പുറത്തുന്ന്. നമുക്ക് ഒരേ സാധനങ്ങളും ഇങ്ങോട്ട് വാങ്ങിക്കേണ്ട അവസ്ഥ വന്നിരിക്കുവ പച്ചക്കറി ആണെങ്കിലും പൂക്കളാണെങ്കിലും എല്ലാം
ആ എല്ലാംത പിനിയിപ്പോ ഓണൊക്കെ വരുമ്പോ എല്ലാം പൂക്കളിനൊക്കെ ഭയങ്കരമായ വിലകളും. എല്ലാം അതിന്റേതായ ബുദ്ധിമുട്ടുകളൊക്കെയാ
ഓണം അടുക്കുമ്പോഴാണ് ഇനി പൂക്കൾക്കും പച്ചക്കറിക്കാണെങ്കിലും എല്ലാത്തിനും വില കൂടുന്നത്
ആ നാന് പച്ചക്കറി ൽ ഇപ്പം നല്ല വില ആയിരിക്കും
ഇപ്പോഴും ഉണ്ട് വില എങ്കിലും ആ ഓണ സമയം ആവുമ്പോ ഒന്നും കൂടെ അങ്ങ് കുതിച് കയറ്റവാ ഇപ്പൊ കാലാവ്യസ്ഥ വ്യതിയാനം മൂലം നമ്മുടെ കർഷകര് ചെയ്യുന്ന സാധനങ്ങള്. പകുതി ചീഞ്ഞളിയുക അങ്ങനെയുള്ള പ്രശ്നം നേരിടുമ്പോ മറ്റ് അന്യ സംംസ്ഥാനത്ത് ത്തെ ആശ്രയിക്കേണ്ടതി വരുന്നു. അപ്പൊ പിന്നെ അവര് പറയുന്ന വിലക്ക് നമ്മൾ സാധനം വാങ്ങുന്ന ആ ഒരു രീതി ആണല്ലോ
ആഹ്
ഇപ്പോഴത്തെ കാലാവസ്ഥയെ കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് താങ്കൾക്ക് ഈ കാലാവസ്ഥ ഇഷ്ടവാണോ
കാലാവസ്ഥ ഇഷ്ടമാണോ എന്ന് ചോയിച്ച് കഴിഞ്ഞാ നമുക്ക് ഏത് ഫുൾ ടൈം നമുക്ക് വെയിലും വെയില് കിട്ടിക്കൊണ്ടിരുന്ന അത് നല്ലതല്ല കാരണം കഴിഞ്ഞ മാസം വരെയും നമ്മള് അനുഭവിച്ച ചൂടന്ന് പറഞ്ഞ വല്ലാത്തൊരു ചൂടായിർന്നു വെളിയിൽ ഇറങ്ങാൻ പറ്റത്തില്ല ജോലിക്ക് പോകാൻ ഒക്കത്തില്ല
തീർച്ചയായും നമ്മള് മഴ വരുമ്പോഴത്തേക്ക് നമ്മള് പറയും എങ്ങനെങ്കിലും വെയില് വന്നാൽ മതിയന്ന് വെയില് വരുമ്പോ നമ്മള് തിരിച്ചാ പറയുന്നേ എങ്ങനെയെങ്കിലും ഒന്ന് മഴ നിന്നായിരുന്നെങ്കി
അങ്ങനെയും പറയാം പക്ഷേ വെയിലടിക്കുമ്പഴേ നമ്മളതിന്റെ ബുദ്ധിമുട്ട് മനസിലാവത്തൊള്ളു അന്നാൽ മഴ പെയ്യുമ്പോ അതിന്റെതായ ബുദ്ധിമു ത്ത് രണ്ടിനും അതിന്റേതായ ബുദ്ധിമുട്ടുണ്ട്
തീർച്ചയായും
ഉം ഇത് രണ്ടും വേണ്ട എന്ന് പറയാനും ഒക്കൂല മഴയില്ലെങ്കിൽ നമ്മുക്ക് വെള്ളമില്ല കഴിഞ്ഞ മാസം തന്നെ എല്ലാടവും വെള്ളം പറ്റി വെള്ളത്തിനൊക്കെ ഓരോരന്ന് പൈപ്പ് ലൈനിലുള്ള വെള്ളം വരക്കവും പിന്നെ അങ്ങനെ പഞ്ചായത്തിന്റെ വെള്ളവും ഒക്കെ വരന്ന് അങ്ങനെയൊക്കെ ആയി ഭയങ്കരമായ ബുദ്ധിമുട്ടുകൾ ആർന്ന്
രണ്ട് കാലാവസ്ഥയാണണല്ലോ നമുക്ക് പൊതുവേ ഉള്ളതും എന്നാലും വെയിൽ കാലവും അല്ല മഴക്കാലവും ആണല്ലോ തീർ
ഈ രണ്ടെണ്ണേ ഒള്ള്
മഴക്കാലമാകുമ്പ മഴക്കാല ആവുമ്പോ കൂടുതലും രോഗങ്ങളും ഒക്കെ ആണല്ലോ നമ്മള് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഡെങ്കിപ്പനി അതേ കണക്കുള്ള രോഗങ്ങളും ഒക്കെ വന്നോണ്ടിരിക്കും
അപ്പോ മഴക്കാല ആയപ്പോ ഇപ്പം ഷിഗല എന്തോരങ്ങാണ്ടേക്കെ അസുഖങ്ങള് ഇറങ്ങിയല്ലേ
ആഹ് ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോ ചിക്കൻ ഗുനിയ ഡങ്കിപ്പനി അങ്ങനെയുള്ളത് ഇനിയിപ്പോ മഴ സമയത്താണ് കൂടുതലും വരുന്നത് അപ്പ മഴയാകുമ്പോഴത്തേക്കാണ് നമുക്ക് രോഗങ്ങളെ പേടിക്കണേ വേനൽക്കാലത്താകുമ്പോൾ ഇത്രയും ഒരു ഒണ്ട് രോഗം എ എങ്കിലും നമുക്ക് ഇങ്ങനെ പേടിക്കണ്ട ആഹ് ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരുവോ എന്നും പറഞ്ഞ് ഇതിപ്പോ നമുക്ക് മഴക്കാല ആകുമ്പോ ടെൻഷനല്ലേ വീ പരിസരമൊക്കെ ഇച്ചിരി വെള്ളം കെട്ടി കിടന്നാ മതിയല്ലോ
ആഹ്
കൊതുകുകള് മുട്ടയിട്ട് പെരു കാനായിട്ട്
ഭ റബ്ബറ് വെടക്കും കാരി നിങ്ങള് കൊള്ളാഞ്ഞ ണ്ട് ചിരട്ടകളിലൊക്കെ കൊതുകും മുട്ടയിട്ട് പെരുവി വെള്ളം കെട്ടിക്കിടന്ന് ആകമാ അതിന്റെതായ ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ട് കൊതുകും ഭയങ്കരമായ കൊതുകുകളും കൊതുകിന്റെ കടി ശല്യവും എല്ലാം കൂടെ
താങ്കൾക്ക് എ ഏതാണ് കാലാവസ്ഥയാ കൂടുതൽ ഇഷ്ടം മഴയാണോ താങ്കൾക്ക് വെയിലാണോ ഇഷ് ടം കാലാവസ്ഥയെക്കുറിച്ച് എന്താണ് താങ്കളുടെ അഫിപ്രായം
ഇഷ്ടവാ ഇഷ്ടോന്ന് അങ്ങനെയില്ല എന്നാലും ഒരുപാട് ഇഷ്ടമെന്ന് പറഞ്ഞ വെയില് തന്നെയാണ് ഇഷ്ടം
തീർച്ചയായും
എവിടെങ്കിലൊക്കെ ഒന്ന് പോണ--‌ എന്തെങ്കിലും അല്ലെങ്കി നമുക്ക് എന്തെങ്കിലൊക്കെ ഒന്ന് ചെയ്യണമെങ്കിലും ജോലിക്ക് പോണമെങ്കിലും വെയിലുണ്ടെങ്കിലേ നമുക്ക് പറ്റും മഴയാണെങ്കില് നമുക്ക് അതൊന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല
തീർച്ചയായും എങ്കിലും മഴയു അത്യാവശ്യമാണ് മഴ പെയ്തെങ്കിൽ മാത്രമല്ലേ നമുക്ക് വെള്ളം കിട്ടത്തോളൂ അല്ലെങ്കി പിന്നെ നദിയെ ക്കെ വറ്റി വരണ്ട് വെള്ളം ഇല്ലാതെ ആകുന്ന ഒരവസ്ഥ വരും പിന്നെ മഴ പെയ്താലേ പോകുന്ന ഫുമി തണുക്കത്തേ ഒള്ള് ചൂട് കൂടി മനുഷ്യർക്കും ഇപ്പ ജീവി മനുഷ്യർ മാത്രമല്ല ജീവജാലങ്ങൾക്കും ജീവിക്കാൻ പറ്റാത്ത ഒര അവസ്ഥയിലോട്ട് പോയിക്കൊണ്ടിരിക ഇപ്പൊ ഫയങ്കര ചൂടാണല്ലോ മരങ്ങളൊക്കെ മുറിച്ച് വെട്ടി നശിപ്പിച്ച് ചൂട് കൂടിക്കൊണ്ടിരിക്കവാ എല്ലാ വർഷത്തെയും കാട്ടി ഭയങ്കര കഠിനമായ ചൂട് അനുഭവപ്പെടുവാ ഇപ്പോൾ
ആഹ എ ശരിയ കഴിഞ്ഞ ഈ ഇപ്പം ഈ ഒരു വർഷത്തി തന്നെ നല്ല അതിൻറേതായ ചൂടുകളായിരുന്നു ഇപ്പം ഇപ്പം മഴ പെയ്തില്ലെങ്കിലും നമുക്ക് കുറച്ച അധികം നല്ലത് അതിന്റതായ ചൂടുകളുണ്ട്
തീർച്ചയായും നമ്മുടെ പാലക്കാട്ടായിരുന്നു ഏറ്റവും കൂടുതൽ ചൂട് പാലക്കട് പിന്നത് കഴിഞ്ഞ് കൊല്ലത്ത് ഈ വേനൽക്കാലത്ത് ചൂടിന്റെ ദൈർഘ്യം ഏറ്റവും കൂടിയ ജില്ല ഈ രണ്ട് ജില്ലകളായിരുന്നു പാലക് ക്കാട്, കൊല്ലം ബാക്കിയ ഉള്ളടത്തും ഉണ്ടായി ന്ന്. എങ്കിലും നമുക്ക് ന്യൂസിലൊക്കെ അല്ല ഫസ്റ്റ് പാലക്കാട്ന്നായിരുന്നു ന്യൂസി പറഞ്ഞത് സെക്കൻറ് കൊല്ലമാ എന്നാണ് നമ്മൾ ന്യൂസിൽ റിപ്പോട്ട് കണ്ടത്. അവരുടെ സെൻസസ് പ്രകാരം പാലക്കാട്ടായിരുന്നു ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെട് ട്ട ജില്ല പിന്നെ കൊല്ലം. പിന്നെ കൊല്ലവന്നാണ് അവര് രണ്ടാം സ്ഥാനം കൊല്ലം ബാക്കി എല്ലാ ജില്ലയിലും പൊതുവേ ഈ പ്രാവശ്യം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു വയനാട് ഇടുക്കി മേഖലയിലായിരുന്നു ഈ പ്രാവശ്യം വേനലായിട്ട് വല്യ ചൂടില്ലാത്തതെന്ന് വേണമെങ്കി തന്നെ പറയ
ആ അല്ലെനും വയനാട്ടെല്ലാം അങ്ങനെ ചൂടില്ല
ആഹ്‌ അവിടെ തണുപ്പ് പ്രദേശംആയതോണ്ട് പിന്നെ വലുതായിട്ടില്ലല്ലോ രാ വിലെ മാത്രമുള്ള ഒരു ഇച്ചിരി വെയ്ൽ മാ ഉള്ളൂ ബാക്കി പിന്നെ തണു പ്പാണല്ലോ ആ സ്ഥലങ്ങളേയ് ഇടുക്കി വയനാട്
മയനാട് ന്നത്താ ഉം ത ഒരുപാട് തണലാണ് സ്ഥലം പക്ഷേ ഒരുപാട് മരങ്ങളും ഇതൊക്കെ കാട് ഏരിയ അയിനെ കൊണ്ട
അത് പൊതുവെ ഇടി ക്കി ഇടുക്കി വയനാട് മലപ്രദേശ ആയതുകൊണ്ടാണ് അവിടുത്തെ അവിടുത്തെ ആ ഒരു നമുക്ക് നമുക്കൊക്കെ ചൂടനുഭവപ്പെടുമ്പോ അവിടെ തണുപ്പ്. അവിടെ മലമേഖലയാണല്ലോ പൊതുവെ അവിടെ അത് കാരണം എന്തായാലും മലമേഖലയിൽ ചൂട് വരാൻ ചാൻസ് കൊറവാണല്ലോ ജസ്റ്റ് വെയിലടിക്കുമെങ്കിലും തണുപ്പാണല്ലോ പൊതുവേ അവിടെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഭയങ്കരമായിരുന്നു
രണ്ട് കാലാവസ്ഥയും നമുക്കനിവാര്യം തന്നെയാണ് പക്ഷെ അതിന്റതായിട്ടുള്ള പോരായ്മകൾ രണ്ട് കാലാവസ്ഥയിലും ഉണ്ട് എ
ഒണ്ടൊണ്ട് ഒണ്ടൊണ്ട് രണ്ടും ഒരു പരുവ ത്തിന് പോവന്നുണ്ടെങ്കി നമുക്ക്‌ മനുഷ്യന്മാർക്കും അത് നല്ലത കൃഷി ചെയ്യുന്നതും എല്ലാ എല്ലാ കാര്യങ്ങൾക്കും ഇത് രണ്ടും ഉണ്ടെങ്കിലേ പറ്റത്ത ഒള്ള്. എന്നാ ഇത് അ
മഴയും ആവശ്യവാണ് മഴയും ആവശ്യവാണ് നമുക്ക് വെയിലും ആവശ്യവാണ്
ആന്നാന്ന്
പക്ഷെ ഇത് രണ്ടും കൂടെ വരുമ്പോ നമ്മള് ബുദ്ധിമുട്ടും അത് വേറൊരു കാ ര്യം. കുറെ അടുപ്പിച്ചടുപ്പിച് അടുപ്പിച്ച് ചൂടു വരും മ്പൊ നമ്മള് ആ ചൂടിന്റെ ദൈർഘ്യം ഒന്ന് കൊറഞ്ഞിരുന്നെങ്കിൽ എന്ന് അപ്പൊ ആഗ്രഹിക്കും അതേ കടക്ക് മഴ വരുമ്പഴും തിരിച്ചും, മഴയൊന്ന് കൊറഞ്ഞ് വെയില് വന്നിരുന്നെങ്കി ഇപ്പം മൊളകൊണക്കാനാണെങ്കിലും മല്ലി ഒണക്കാനാണെങ്കിലും ഗോതമ്പൊണക്കാനാണെങ്കിലും തുണി ഒണക് ക്കാനോക്കെ മഴ വന്നാ ഭയങ്കര പ്രയാസവാണ്. അപ്പൊ നമ്മടെ ജോലി തടസ്സപ്പെടുതും അതേപോലെ തന്നെ ഈ കർഷകര്
ഉം. കർഷകർ, അവര് അവര് അതുകൊണ്ടാ ജീവിക്കുന്നത്
ഇല്ല അത് തന്നെ അവർക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല മഴ വന്നാ അവർക്ക് ജോലിയില്ല അവർക് വീട്ടിലിരിക്കേണ്ട ആ ഒരു അവസ് സ്ഥ വരും സാമ്പത്തിക പ്രതിസന്ധി വരും. പക്ഷെ ചൂടാണ ചൂടാണെങ്കി തിരിച്ചും. ചൂടാവുമ്പോ അവർക്ക് നിന്ന് ജോലി ചെയ്യാമ്പറ്റാതെ ശരീരത്തിന് ശരീരത്തിന് ചൂട് കയറി അസുഖങ്ങൾ വരുന്ന ആ ഒ രു രീതിയിലേക്ക ആണ് ഇപ്പോഴത്തെ കാലാവസ്ഥ പോയിക്കൊണ്ടിരിക്കുന്നത്
ആഹ് അതെ
അത് മാത്രമല്ല രണ്ട് കാലാവസ്ഥയും നമുക്ക് അനിവാര്യമാണ് എങ്കിലും ചില സമയത്താ നമുക്ക് നല്ല രീതിൽ ബുദ്ധിമുട്ട്ണ്ടാക്കുന്നത് അല്ലേ
ആന്ന് ആന്ന ആ നല്ല നല്ലതായ അതിന്റെതായ ബുദ്ധിമുട്ടുള്ള ഈ പ്രാവശ്യം ഞാ അത് എനിക്ക് നല്ലോണ്ണം അറിയാൻ കഴിഞ്ഞത് ഈ ഒരു പ്രാവശ്യത്തതായിരുന്നു
ഈ പ്രാവശ്യം എല്ലാ വർഷത്തെയും കാട്ടി ഭയങ്കര ചൂട് കൂടുതല് എല്ലാ വർഷത്തെയും കാട്ടി ഈ പ്രാവശ്യാണ് തീർച്ചയായും കൂടുതല് കഴിഞ്ഞ വർഷംന്നും ഇത്രയും ചൂട് അനുഭവപ്പെട്ടിട്ടില്ല
ഇല്ലെന്ന എന്റെേയും തോന്നല് ഈ പ്രാവശ്യം വല്ലാത്തൊരു ചൂടാർന്നു
ഈ പ്രരാവശ്യം ഏഹ് മറ്റേ റോഡ് പണിയൊക്കെ നടക്കുന്ന കൊണ്ടാണെന്ന് തോന്നുന്നു കൂടുതലും മറ്റേ മരങ്ങളെല്ലാം വേ ട്ടി നശിപ്പിക്കുകയും അത് കാരണ മായിരിക്കും ഭയങ്കര ചൂട് കാലാവസ്ഥ ആഹ് ഒരു വ്യതിയാനം വന്ന ആയിരിക്കും പ്രകൃതിയൊന്നും ഇല്ലല്ലോ ഇപ്പോ ഇപ്പൊ എല്ലാരും വീട് വീട് വെക്കാനും ഫാക്ടറി വെക്കാനും ഒക്കെ മരങ്ങൾ മുറിക്കയും അപ്പൊ അത് മൂലം കാലാവസ് ത്ത വ്യതിയം ഇപ്പ നല്ല രീതിൽ സംഭവി
ആഹ് ഞാൻ കൊറച് കയിഞ്ഞു വിളിക്കാമേ
ഹലോ
കുറച് കയിഞ്ഞ്ട്ട് വിളിക്കാമേ
ആഹ് ശരിയങ്കി
ഓക്കെ ഓക്കെ